ഹലോ
ഹലോ
എന്താർത്താനം
നല്ല വർത്താനം എന്താ അവ്ട്‌ത്തെ വർത്താനം ആഹ് ഫുഡ് കഴിച്ചു
ആഹ് ശരി എന്താണ്ട് പണി
ഒന്നുല്ല ഇവടങ്ങനെയിരിക്ക എന്താണ് ഫുഡ് കഴിച്ചോ ഹലോ ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ആഹ് എട്ക്ക്ങ്ങനെ പോവുന്ന വള്
ഫുഡ്‌ കയ്ച്ചാ
ഓ ഫുഡ് കഴിച്ചു
ഓഹ്
ഉം ഇപ്പൊ നിങ്ങക്കല്ലേ രാത്രി കല്യാണണ്ട് പർഞ്ഞീനെ അതെന്നേനോ
ആഹ് അത് ഇന്നലേയെനു അന്ന് നാലുമണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ
ആഹ് കേക്ക്ണ്ണ്ണ്ട് ഇന്നലെ രാ ഇന്നലെ വൈകീട്ട് നാലുമണി തൊട്ട് രാത്രി ഒമ്പത് മണി വരേയായിരുന്നു കല്ലിയാണം ഒണ്ടായത്
ഏഹ് ഇന്ന് ഇനി
അല്ല ഇന്നലെ ഇന്നലെ
എന്നാ ശരി എങ്ങനെയുണ്ടായിനി
ഉഷാരായിരുന്നു
എല്ലാരും പോയിനോ
ആഹ് എല്ലാരുംയുണ്ടായ്നു നല്ല രണ്ട് ഐറ്റെം ഫുഡും- വെൽക്കംഡ്രിങ്ക്സ്- വെൽക്കംഡ്രിങ് വേറെ അങ്ങനെ സ്വീറ്റ്സ് വേറെ എല്ലാം ഉഷാറായിരുന്നു കൊറേ ആൾക്കാരൊക്കെണ്ടായ്നു
അയ് ശരി ആഹ് വല്യ കല്യാണേനു
ആഹ് വെല്തേനു
ഉം ഓടി റ്റോറി
അല്ല വീട്ടീന്ന് തന്നെയായിരുന്നു വൈകുന്നേരം നാല് മണിക്ക് ശേഷം ആയോണ്ട് വീട്ടിന്നാക്കി
ചെലതേച്ചുട്ടാചെലത്
വീട്ടിലൊന്നായിട്ട് എൽ ഇ ഡി ഒക്കെ തൂക്കി അങ്ങനെ സ്റ്റേജൊക്കെകെട്ടിങ്ങാണ്ട് ഈ ഓഡിട്ടോറിയത്തിന്റെ - അല്ല ഓഡിറ്റോറിയത്തിലല്ല വീട്ടില് ആഹ് ഓഡിറ്റോറിയത്തില് എല്ലാ സെ റ്റപ്പുംകാര്യങ്ങളും വീട്ടില് ഏർപ്പെടുത്തി അത്യാവശ്യം വീടിന്റെമു മുറ്റത്ത് തന്നെവെച്ച്- ഒരു നല്ലൊരാൾക്കാരെതന്നെ മാരേജ് നടത്താൻ - സ്ഥലവുണ്ടവിടെ സ്പേസ് നല്ല സ്പേസ്ണ്ട് മുറ്റം
അത് ശരി അങ്ങനത്തെ വീടാവൂലേ
ആഹ്
അത് ശരി
അപ്പൊ വീടിന്റെ മുറ്റത്ത്- ആഹ് വീട്ട്ന്നെല്ലാരും പോയി ഞങ്ങളൊക്കെരു മൂന്ന് മണിയൊക്കായപ്പോ പോയി
ഓഹ് ഓഹ് ശരി പിന്നെ ആണെങ്കിൽ ഡാൻസും പാട്ടും അങ്ങനെ- അങ്ങനത്തെ കല്യാണയിരുന്നില്ല
ആഹ് അതൊക്കെണ്ടായിനു പുതിയ പെണ്ണ് ഡാൻസ് കളിച്ചിരുന്നു പെണ്ണിന്റെ വീട് ആയിരുന്നു അവിടെ
ഏഹ് പെണ്ണിന്റെ വീട്ടിലേന്നു
ആഹ് ഇവിടുന്ന് ചെക്കൻ ചെ ചെക്കൻ വന്നപ്പോ പെണ്ണ് സ്റ്റേജി നിന്നോണ്ട് ഡാൻസൊക്കെ കളിച്ചെ ചെറുക്കൻ ചെറുക്കന്
ഉം ഉം ഓഹ് ഇപ്പൊ എല്ലാടത്തും അങ്ങനെ തന്നെയാണല്ലേ
ആഹ് ആഹ് ആ ഇപ്പ എല്ലാട്ത്തും ഇപ്പ അങ്ങനെ കണ്ടുവരുന്നത്
ഉം എല്ലാരു ഡാൻസൊക്കെ കളിച്ച് ചെക്കന സ്റ്റേജ്നിക്കുകയാണെങ്കി പെണ്ണ് ഡാൻസൊക്കെ കളിച് എല്ലാരും കൂടെല്ലാരും കളിച്ചഇങ്ങനെ കൈകൊട്ടി എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോ
ആഹ് ആഹ് അതെ
കേക് മുറിക്കലും
ആഹ് അതൊക്കെണ്ടായിനുംനല്ല കേക്ക് മുറിക്കലും പൂത്തിരിയയിട്ട് പിന്നെഈ അ ഈ ചെക്കന്മാരന്നായിട്ട് കൂടിക്കാണ്ട് പടക്കൊക്കെ പൊടിച്ച് നല്ല ആർപാടായിട്ട് ണ്ടയിന് നല്ല ഉഷാറായിക്കാണ്ട് പരിപാടൊക്കെ കഴിഞ്ഞു
ഏഹ് അയ്ശെരി കോ ഡ്ഡ്രസ് കോടൊക്കെണ്ടായിനോ
ആഹ് ഡ്രസ്സ്കോഡ് വീട്ടുകാര് മാത്രം വ് അതായത് പെണ്ണിന്റെ അനിയത്തി യേട്ടത്തി അങ്ങനെ ആഹ്
ശെരി ഉം
കൊറച്ചുപേര്മാത്രംകൂടിക്കാണ്ട്
ആഹ് ഇപ്പം എല്ലോടത്തും അങ്ങനെ തന്നെണ് കല്യാണം ഞങ്ങകിഞ്ഞൊരു നാളെരു കല്യാണുണ്ട്
അയ്ശെരി അതെവിടെയാണ് ആഹ് ശെരി
ഉം അടുത്താണ് ഇപ്പൊ ഇന്നിപ്പോ പോയിട്ടുന്നില്ല ഇല്ല ഇന്ന്പാട്ടിന്റെ ന്തിന്റിം നല്ലസൗണ്ട് ഇങ്ങട്ട് ങ്ങനെകേൾക്ണ്ട്
ആഹ് ആഹ് ആഹ്
ഉം ഓഡിറ്റോറിയത്തിവെച്ചിട്ട് തന്നെയാണോ അത് വീട്ടിവെച്ചിട്ടല്ല ഇത് ഓഡിറ്റോറിയത്തി വെച്ചിട്ടാണ് ഉം
ഇവര്പറഞ്ഞീനോ ഓഡിറ്റോറിയത്തേക്ക് മാറ്റാന്നോട് ഇവര് പറഞ്ഞീനു അപ്പൊപിന്നെ എല്ലാരും പറഞ് അത്യാവിശ്യം മുറ്റത്ത് മുറ്റത്ത് അത്യാവിശ്യം സൗകര്യം ഉണ്ടല്ലോ അപ്പോ നമക്ക് മുറ്റത്ത് അന്നന്നെ നടത്താന്ന് പറഞ്
ആഹ് അങ്ങനെ ണ്ടങ്കി നമ്മ വീട്ട് വെച്ച് നടത്ത്നത് ഒര് രസമാണ്
വീട് നല്ലൊരു നരന്നൊരു ഗ്രൗണ്ടിലെ വീട് വെച്ച രീതിയിലാണല്ലോ അത് അതിന് നാല് ഭാഗത്തും കയറ്റി അതില് പോറത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ അതിന് നേരെ തൊട്ടപ്പോറത്തന്നൊയിട്ട് രണ്ട് സ്വകര്യണ്ട് ഒര് പത്ത് മുന്നൂറ് പേർക്ക് ഒറ്റ ഇരിപ്പ് തന്നെ കഴിക്കാല്ലേ
കൈക്കാലേ ആഹ് അങ്ങനെ സൗകര്യം ഉണ്ടാകുമ്പോ പിന്നെ ഓഡിറ്റോറിയത്തിന്റെ ഒര് ആവിശ്യ ഇില്ലല്ലോ
ആഹ് അതെ അതെ
മറ്റേ അങ്ങനല്ലാക്കുമ്പോളാണ് ങ്ങൾക് ഒടിറ്റോറിയത്തിന്റെ ആവിശ്യം
ആഹ് ആഹ് ഫുഡ് പലയാദി ഐറ്റം ഫുഡും കാര്യങ്ങളും പിന്നെ വൈകുന്നേരം ആയതൊണ്ട് പിന്നെ വെറുംചോറ് ആഹ് രണ്ടും കൊറച്ചീച്ച ഇട്ട് പിന്ന ബ്രോസ്റ്റ് ആഹ് ആഹ് പിന്ന ബ്രോസ്റ്റ് ണ്ടായിനു പിൻ ആഹ് പിന്ന ബീഫിന്റെ ഈ നട്ടല്ല് ണ്ടാവല്ലോ പോത്തിന്റെ അത് ചുട്ട എടുത്തത്
അഹ് ശരി വെറൈറ്റി ഐറ്റം ആണല്ലോ
ആഹ് ആഹ് അത് ചുട്ട എടുത്തുണ്ടായിനു ബ്രോസ്റ്റ് ണ്ടായിനു പിന്നെ മീൻ പൊരിച്ചെ ണ്ടായിനു
വല്യാ കല്യാണാണ് ലെ
ആഹ് വല്യാ കല്യാണെനും പിന്നെ ച്ചോ രണ്ട് ഐറ്റം ഫുഡ് ഇണ്ടായിനു
ഓഹ് അയ്ശരി
ച്ചിക്കൻ മധുഹൂത്ത് ഉണ്ടായിനു ബീഫ് ബിരിയാണി ഉണ്ടായിനു
അത് ശരിഉം മ്മ് പറഞ്
പിന്നെ അത് പറ്റത്തോ ര്ക്ക് ചപ്പാത്തി വെള്ളപ്പം പിന്നെ പൊരി പ്പത്തിരി നെയ് പ്പത്തിൽ നെയ്പത്തില് ആഹ് ആഹ് അങ്ങനെ പലയാതി ഐറ്റംസും പിന്നെ അതീക്കൊക്കെ ആട് കൂർമ ചിക്കൻകൂർമ്മ
അത് ഉച്ചക്കൊക്കെ ആണെങ്കിൽ പിന്നെ സാധാ വെറും ചോറും
ആഹ് ആഹ് ആഹ് അതിക്കൊര് ഉപ്പേരി അതീക്ക്ഒരു ഉപ്പേരി ണ്ടാവുള്ളൂ പ്പോ ഒരു മീൻ പൊരിച്ചതും ആഹ് ആഹ് വൈകുന്നേരം ആയതോണ്ട് ഞങ്ങള് പറഞ്ഞ് നമ്മക്കാത് ഇള്ളത് നല്ല ഉശാർല് തന്നെ ണ്ടാക്കാറുണ്ട് അങ്ങനെ
ആഹ് ഉ കുടുംബത്തിലെന്നെണോ അതോ അയൽ അയൽവാസിന്റെ വീട്ടിലോ
കുടുംബത്തിലാണ്
ആഹ് ശരി തലേന്ന് പോയിട്ടുണ്ടാവൂല ലെ മിനിയാന്ന്
തലേന്ന് അങ്ങ് അവിടെ പരിപാടി ആക്കിന്നില്ല ഞങ്ങക്ക് പിന്നെ പെണ്ണി ന്റോടെ പിന്നെ ഈ മഞ്ഞൾ കല്യാണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇണ്ട് ഞങ്ങള് വീട്ടാര് മാത്രം ഞങ്ങള് കൊറച്ച് ബന്ധുക്കാര് മാത്രം കൂ ടിക്കാണ്ട് അങ്ങന പരിപാടി ആഹ് ആഹ് അങ്ങനെ പരിപാടി വെച്ച് അത് ഞങ്ങള് എട്ടീസം മുന്നേ തോടങ്ങിയിട്ടുണ്ടായിനു
ആഹ് ഇപ്പോ എല്ലോട്ത്തും അങ്ങനെ തന്നെയാണ്
ആഹ് ആഹ് അറബി ആതിക്ക് ഞങ്ങള് ഒരു ചങ്ങാഴ്ച്ചിയാള് ഓളെ ചങ്ങായി ചിയാ ള്വവന്നാണ്ട് ബ്രഡ് റ്റു ബി ഒക്കെ കഴിച്ച് ഓര് പോയി അത് കഴിഞ്ഞാരെ പിന്ന ഞങ്ങള് അറബിക് ഡാൻസ് അറബിക് ഡിസൈനിങ് പിന്നെ ഹോളി മെഹന്തി
ആഹ് ആഹ്
അതെയ്ക്ക് ഞാതലേന്ന് ഞങ്ങള് ഒപ്പനേം കാര്യങ്ങളൊക്കെ ഞങ്ങള് സെറ്റാക്കി ചെറിയ മക്കള ഒപ്പനാ വല്യ മക്കളുടെ വല്യ ആ
അക്കണ്ടവോലല്ലഇപ്പ എല്ലോടത്തും അങ്ങനെത്തന്നെ ആയതോണ്ടേ പ്പ രാത്രിയൊക്കെയാവുമ്പ ഇപ്പ ഒന്നും കൂടിയും വൈബാണ് നല്ല രസാണ് ഫുൾ എൽ ഇ ഡി ബൾബക്കെ കെച്ചിട്ട് നല്ലെ നല്ല ഡാൻസും പാട്ടൊക്കെ യാവുമ്പഴേ
അതെ
ഉം എങ്ങനെന്നിട്ട് പോയിന് വണ്ടി വിളിച്ചുപോ അതോ ബസിനോ?
അല്ല ഞങ്ങള് വിടെ അടുത്തന്നെണ് തൊട്ടടുത്തന്നെണ് വീട് ഞങ്ങക്ക് ഇവിടുന്ന് കൊറച്ച് നേ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് നടക്കാല്ല ദൂരേള്ളൂ
ഓഹ് ഹും കുട്ട്യാക്കൊക്കെ ഇഷ്ടപ്പെട്ടിണ്ടാവല്ലോ
ആഹ് മക്കളൊക്കെ നല്ല ആഘോഷിച്ചത് ഓര് ഇപ്പൊരാഴ്ചയായിട്ട് ഇപ്പതിന്റെ ഇതിന്റെ പിന്നാലെ പിന്നാലെത്തന്നായിനു
ആഹ് ഡാൻസും പാട്ടൊക്കെണ്ടാവുമ്പം ആർക്ക്‌ അത് കേട്ടാ ആഹ് അത് കേട്ടാ മതി അപ്പന്നെ ഓൽക്കൊരു വൈബായി അതന്നെ
അതെയതെ ഓല് ഭയങ്കര സന്തോഷ
ഒ ഓലക്കെ കൂട്ടീനോ ഡാൻസിനോ ഓലൊക്കെ കൂട്ടീനോ
ആഹ് ഓലൊക്കെ കൂട്ടീനിം ല്ലാരും ഉണ്ടായിനു അവിടെ കൂടാത്തവരാരുല്ല എല്ലാ മക്കളും പേര മക്കളും ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങള് ഇടക്കൊരൊഴിവ് കിട്ടിയാ ഞങ്ങളൊന്ന് ട്രിപ്പണ് പോവും അലെങ്കില് നമ്മുക്ക് വെള്ളത്തി ആഹ് നമുക്ക് വെള്ളത്തിചാടാൻ പോവല്ലേ അറിഞ്ഞാണ്ട് അങ്ങനെ ഏതെങ്കിലും ഇതീക്ക് വെള്ളത്തി ചാടാമ്പോവും അങ്ങനെ ഓരോ എൻജോയ്മെന്റ് എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്
അഹ് ശരിയാണ് അങ്ങനെ ആകുമ്പോ തന്നെ ഒരു വൈബാണ് അത് ഒര് ആ കുടുംബ ടുംബം തന്നൊരു രസാണ്
ആഹ് തേ
ഊം
ഏതായാലും ഇപ്പ അടിപൊളിയായിട്ട് കയിഞ്ഞു ആഹ് ഓല് ഉറങ്ങിയാ ഓല് ത്യേച്ച് രണ്ടീസ്ത്ത ക്ഷീണം ഒന്നായിട്ട് അവർക്കുണ്ട് ഒരെട്ടീസം ട്ട്റങ്ങല് രാത്രി പത്ത് പന്ത്രണ്ട് മണിയാവും ഉറങ്ങാന് നേരം വെളുത്തതിന് നുമ്പ് നീച്ച് ന്നിട്ട് കല്യാണ
കല്യാണവീട് ആഹ് ആഹ്
കല്യാണവീട്ട്ക്ക് നേരം വെളുത്താ കല്യാണവീട്ടിക്ക് മണ്ടും
ഊം
ങ്ങനയിട്ട് ഉറക്ക് കൊറച്ച് ദിവസയിട്ട് ഇവൽക്ക് ഉറക്കില്ലയിരുന്നു ഇന്നിപ്പോ ഒക്കെഴിഞ് റാഹത്തേക്കാരം അവര് ഒറങ്ങീട്ട്ണ്ട്
അഹ് ശരി ആഹ് പിന്നെന്തെക്കേന്ന
വേറെന്താ പിന്നെ
ന്നാ ഒക്കെ നല്ലെ പ്രത്യേകിച്ചൊന്നുല്ല ന്നായി ക്കോട്ടെന്നാ ന്നാ ശരി ഉം ശരി
ഉ